ആഹ് ആഹ് കേൾക്കില്ലേ യ്ച്ച
ആഹ് സുഖാണ് കൊഴപ്പന്നുല്ല
ആഹ് ആന്താ ന്നിട്ട് ങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്
എന്റെ വീട്ടില് ഞാന് ഉം ഇന്റെ ഭർത്താവും മൂന്ന് കുട്ടികള്
ആഹ് ഇങ്ങളോടെ ഇങ്ങക്കാരല്ലത്
എനിക്കോ
ആഹ്
ഇനിക്ക് പിന്നെ ഇന്റെപ്പ ഇമ്മ അനിയത്തി അനിയേൻ പിന്നെരു നാതൂന്ണ്ട്ട്ടാ ആഹ് ആഹ് അനിയത്തിന്റെ കല്യാണം കഴിഞ് ആങ്ങള കല്യാണം കഴിഞ് ഉം ഉം ആഹ് കുട്ടികള്ണ്ട് ഒരു കുട്ടിയ്ണ്ട്
ആഹ് അടുത്ത്ക്കന്നെ ഓലെക്കെ കെട്ടിച്ച്ക്ക്ണേ
ആഹ് അല്ല ആഹ് ഇന്റെ അമ്മായിന്റെ മോന കെട്ടിക്ക്ണെ ഓളെ അനിയത്തിനെ
ഉം ലവ് മോരേജാ?
ആഹ് ലൗ മേരേജ് ഒന്നുല്ല അമ്മായിന്റെ മോന് ഓല് സ്നേഹത്തിലൊന്നല്ലേനി ഇത് അങ്ങനെ ചോദിച്ച് അപ്പ അങ്ങനെ അത് കല്യാണം കഴിച്ചോട്ത്ത്
ഏഹ് എന്താ നിങ്ങളെ അടുത്ത് ക്ക കെട്ടിച്ചിക്കണേ
ഇൻ്റട്ത്ത്ക്കല്ല
ആഹ്
പിന്നെ കൊറച്ച്ത് ആ വാ അത് ആഹ് കൊറച്ചൊക്കൊര്
ഉം ഉം ആഹ്
ഉം
എന്നിട്ട് പോയിട്ടില്ല ആ ഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് യുറോ
ആഹ് ആഹ് ആഹ് ആ ബനിയ കൊടു ന്നിനി അല്ലെ ഞാൻ ഇവിടെ ചോദിച്ചത് മോനോടെ ഇവിടെ കൊട്ന്നോന്ന് ചോദിച്ചാ ഞാനേ പൊരിക്കാൻ വേണ്ടീട്ട് ചക്ക കൊട മൂത്തച്ചി ആഹ് എന്താണ് ഉം ആഹ് ഈ മൂത്തച്ഛൻ ക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ഗൾഫിക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ടേ ഓല് എടുത്തന്ന് കൊട്ത്തീന് അപ്പൊ ഒരു പൊട്ട് ഇൻകും തന്നിന് എന്താ പൊരിക്കാൻ വേണ്ടിട്ട് നല്ല ചക്കന്ന് പൊരിച്ച വേ അപ്പൊത് പോയിക്കടങ്ങി നാളൊക്കെ ആകുമ്പോ പഴുക്കും
ആഹ് നല്ല മൂത്തിട്ടുണ്ടാവൂല്ലേ
ആഹ് മൂത്തിട്ടുണ്ട് ഇനിപ്പങ്ങനെ ഉണ്ടാക്കീട്ട് ഗ്യാസ് മല് വച്ചിട്ടാണ്ട് പൊരിക്കാലോ
ആഹ് ആഹ്
അങ്ങനക്കെ നീ ചെറിയ മുറിയാണ് ചക്ക വടത്തോൽക്ക് നല്ല ഇഷ്ടമാണ് നീ ഉണ്ടാക്കൂ ലെ ചക്കറക്കൂലെ
ഞാന് ഉണ്ടാക്കുക്കെ ചെയ്യും എപ്പഴെങ്കിലും ഒരു പൂതിയാണ് അപ്പ ഇണ്ടാക്കണ്ട്
ചക്കക്കെണ്ടാക്ക നല്ല പണിയാണ്
ആഹ് അതിനനായിട്ട് ഇരിക്കുമ്പോ കൊറേ പണിയാണ് ഇപ്പൊ ഉണ്ടാക്കുമ്പോ കൊറച്ച് തോനെ വേണാനും അല്ലെങ്കി ഒരു ടേസ്റ്റ് നോക്കാനേ കിട്ടുള്ളൂ
കിട്ടുള്ളൂ നിങ്ങളാടെ പിന്നെ ആളൊക്കെ ഇണ്ടല്ലോല്ലേ അപ്പൊ പിന്നെ എല്ലാരേും കൂടി ആണ്ട് വിളിച്ചെരിത്തിട്ട് അത് ഇണ്ടാക്കന്നെ
ഉം അങ്ങനെ ഒന്നും കൂടൂല ഒരാളാണങ്കി ഒരാള് ഏ എ അയിന് ആരുണ്ടാവില്ല
ആഹ് എന്താച്ചി
ഇവരും മൂത്തച്ഛനാണ്ല്ലത് മൂത്തച്ഛൻ പിന്നെ പെണ്ണ്ട്ടിട്ടില്ല
ല്ല്യേ അതെന്താ
ഇല്ല ഒന്നുല്ല മൂപ്പർക്ക് തോന്നില്ല അപ്പൊ കെട്ടില്ല
ഏഹ്
ഉം ഇച്ചപ്പൊ തോന്നില്ല അപ്പ കെട്ടില്ലാറിം
ഉം പിന്നെ ജ് എന്താണ് സ്പെഷ്യൽ എന്തേലുമൊക്കെ ഉണ്ടാക്കോ
സ്പെഷ്യൽ ആയിട്ടാണ് അങ്ങനെയൊന്നുംല്ല ഒക്കെ ട്രൈ ചെയ്യാനിഷ്ടാണ്
ആഹ് ആഹ് ആഹ്
യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോളേ അങ്ങനെയൊക്കെ അല്ലേ പിന്നെ നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് അങ്ങനെ തട്ടി കൂട്ടി എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കും
ആഹ് ബിരിയാണി കടായി അങ്ങനത്തൊക്കെണ്ടക്കോ
ആഹ് ഒക്കെ യൂട്യൂബ്ലന്നെ ബിരിയാണിണ്ടക്കും ബിരിയാണി ച്ചോറക്കെ ഉണ്ടാക്കും മന്തി വല്യൊരു എക്സ്പീരിയൻസ് ഇല്ല
ആഹ് കഴിക്യോ
കഴിക്കാൻ ആദ്യമൊന്നും ഇഷ്ടല്ലേനി ആദ്യ മന്തി കണ്ടാ തന്നെ ഇന്ക്ക് എന്തയോ മാതിരി ഏനി ന്ന്ട്ട് ഇൻക്ക് വീട്ടിലാറ്റ നെയ്ച്ചോറ്കെ വെച്ചിനെ പക്ഷെ ഇപ്പ ഭയങ്കര ഇഷ്ടാട്ടോ
ഇഷ്ടായി ഇക്ക് ഇഷ്ടല്ല ട്ടോ അഹ് സംഭവം
ഏ ഞമ്മളെ വീട്ടിൽണ്ടാക്കണെ വലിയൊരു ഇത് തോന്നില്ല പക്ഷെ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെ അയിക്കണ ഇഷ്ടാ
കഴിക്ക്ണ സ്റ്റാ
ഉം ഉം വീട്ട്ത്തെ മന്തി ഒരു സുഖം കിട്ടൂല ആഹ് നമ്മള് ഓലെ ച്ച അത്ര ഒരുത് കിട്ടൂലലോ ഓല് അജ് നാമോട്ടോ അതും ഇതൊക്കെ ചേർക്ക്ണ്ടാവും ന്നാലും ഓല് വെച്ചരു ടെസ്റ്റ് അപ്പം കിട്ടൂലല്ലോ
ഇല്ല അതന്നെ ഞമ്മള് വെച്ചാ വല്യയ ടേസ്റ്റ് ഒന്നുണ്ടാവുല്ല
ഉം പിന്നെ ഇന്റെ മാപ്പള്ക്കും തന്നെ പരീൽ മന്തി വൊക്കും ഇനോട് താല്പര്യല്ല
ഇല്ലല്ലേ
അഹുട്ത്തെ അത്ര ടേസ്റ്റ് ഉണ്ടാവുല്ല പകക്ക്ണ ഒന്ന് ഇഷ്ടല്ല അയില് ഇങ്ങനെ പോക വരുമ്പളല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ
സാധാ മന്തി ഇണ്ടാക്കാ പറ്റുല്ല
ഇണ്ടാ അയിന് അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടൂല അയിന്റെ ഒരു ടേസ്റ്റ് വരുമ്പളല്ലേ മന്തിക്ക് ഒരു ത് കിട്ടള്ളു ആഹ് ആഹ് ആഹ് അപ്പം ഓല്ക്ക് പറ്റൂല അപ്പഹ് ഇണ്ടാക്കണ്ടാറി പിന്നെ ബിരിയാണി ന്നപ്പം എപ്പളും കോൺണ്ട്ര
ആഹ് ആഹ് ആഹ്
ലെങ്കിലും ഒക്കെ ഉള്ളൂ അതും നാത്തൂൻ ഒക്കെ വരുമ്പോ ഓല്ക്ക് പൂതിയാവുമ്പ അങ്ങനെ ഉണ്ടാക്കാ നല്ലാതെ
ആഹ് വിരുന്നേര് വരുമ്പോ പിന്നെ ഉണ്ടാക്കും പെട്ടന്ന് ലെ
ആഹ് പെട്ടന്ന് തന്നെ ഓല് ഇങ്ങനെ നിക്കാൻ വരുമ്പോളൊക്കെങ്ങനെ വേണം പറയ്ബ അങ്ങനെ ഉണ്ടാക്കാന്നല്ലാതെ
ആഹ്
അങ്ങനെ ഉണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കും അല്ലെങ്കി പിന്നെ ഫുള്ള് ബിരിയാണി നെയ്ച്ചോറ് അഹ് ണ്ടാക്കാൻ പിന്നെ സുഖാണല്ലോ
ബിരിയാണി ച്ചോറ്ല്ലേ ഭർത്താവ് എന്തെലും ഹെല്പ് ചെയ്ത് തെരോ
തിന്നാന് എല്പ് ചെയ്തരു
ഏ
അഹ് ഞമ്മള് ഇണ്ടല്ലേ ബിരിയാണി വെച്ച് ദമ്മ് പൊട്ടിച്ച്ണെ ഭയങ്കര ഇഷ്ടാണ് ആഹ് പൊട്ടിച്ചാന് ആഹ് സമയത്ത് ഇങ്ങട്ടത്തും അഹ് ന്ന്ട്ട് മൂപ്പര് തന്നെ പൊട്ടിച്ച് ഒകെ റെഡിയാക്കി തരും അത് മൂപ്പര് എന്നെ പൊട്ടിച്ചൊക്കെ റെഡി ആക്കി തരും പറി അല്ലാതെ ഉം അല്ലാതെ വരു പണ്ണിയർ ഞാൽ ഇച്ചറീല്ല അച്ചറീല്ല പറിം ഞാൻ പറയും പണിയാൻ പറയ അറീല്ല അറീല്ല എന്നിട്ട് കാര്യല്ല ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ച ന്നെണ് പറി
ആഹ് അതന്നെ ഓൽക്ക് ആഹ് ഇങ്ങനെ ഒരു ദിവസം ലീവ് ങ്ങള് പോറത്തൊക്കെ പോവോ
ആഹ് പോറത്തൊക്കെ പോവും ഞക്ക് ചൊവ്വാഴ്ച്ചല്ലേ ലീവ് അപ്പ അങ്ങനെ എന്നല്ല അങ്ങനെ പോറത്തൊക്കെ പോവും
പോറത്ത് പോവുലെ
ഉം ചെലപ്പങ്ങനെ ചായടിക്കാനോ അങ്ങനെയൊക്കെ പോകും ചെപ്പ ട്രിപ്പ് പോകും ആഹ് ട്രിപ്പും പോലണ്ട് ഇപ്പൊ കൊറച്ചായിട്ട് ഒരു രണ്ടു മൂന്ന് മാസായിട്ട് മൂപ്പര് കൊന്നു വല്ലാതെ പോയിട്ടില്ല ഓല് ചങ്ങായിമാരക്കെ ഗൾഫ്ന്ന് വരുമ്പോളൊക്കെ പോവല് ഇപ്പൊ ഒക്കത്തിന്റിം കുട്ടികളെ സ്കൂളും ഒക്കെ ആയിറ്റേ ഒന്നിനും പോവാല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് ലീവ് ഉണ്ടാവോ ഓലിക്ക് ലീവ്ണ്ടാവൂല ഓലിക്ക് ലീവ് ഉണ്ടാവുംമ്പോ ഞമ്മക്കും ലീവ് ഉണ്ടാവില്ല അങ്ങനെ പോവാൻ കൂടല്ല
കുട്ടികളെ സ്കൂൾ മദ്രാസ പോയാല് പിന്നെ ആ സ്കൂൾ മദ്രസ് പഴ പിന്നൊക്കെ നിർത്തി കഴിഞ്ഞില്ലെ പെ രി ക്ക്പ്പോവലും ഒക്കെ
അത് ശരിയാ പിന്നെ
പിന്ന ഒക്കെ കണക്ക് തന്നെയാണ് ഉം
പിന്നെ സ്കൂൾ ഉണ്ടാവുമ്പോ മദ്രസ ഉണ്ടാവും മദ്രസ ഉണ്ടാവുമോ സ്കൂൾ ഉണ്ടാവും
ഉ അങ്ങനെ
പിന്നെ എന്തേലും ബുക്കൊക്കെ വായിക്കാ ഇഷ്ടമാണ്
ഉ അയിനോട്‌വ ല്യ താല്പര്യം ഉന്നുമില്ല ബുക്കുവായനോട് ഡ്യ വല്യതാല്പര്യം ഒന്നുമില്ല
എന്താണ്
ബുക്ക് വായനനോട് വല്യയ താല്പര്യം ഒന്നുമില്ല
ഏ ടി വി
ടി വി കാണും ടി. വി നല്ലോണം കാണണ്ടെനിപക്ഷെ ഇവിടെ ടി. വി ഇല്ലേ
എങ്ങനെ ഫോണില് കാണ
ഉം ഫോണില് കാ പപ്പളേലൊക്കെ ഇങ്ങനെകാണും പക്ഷെ എനിക്ക് ഫോണില് കാണില്ല റസ്റ്റൻ ടിവിയിൽ കാണതാ ആ ഒരു രസം കിട്ടുള്ളു അത് നമ്മള എത്ര ടിവിൽ കണ്ടാലും പിന്നെയും മടുക്കൂല പക്ഷെ ഫോണില് ഒരു പ്രാവശ്യം കണ്ട പിന്നെ നമ്മക്ക്ത് കാണാൻ തോന്നൂല
ശരിയാസീരിയല് അങ്ങനത്തൊക്കെ ഇത്ണ്ട
അതൊക്കെ കണ്ടീനി ഫോണിലും കണ്ടീ നി ഇപ്പൊക്കെ നിർത്തിക്കണ് ഇപ്പ ഒന്നിനുംനേരംകിട്ടുന്നില്ല ഓ കുട്ടീനെ നോക്കലും
ആഹ്ആഹ്
നേരം കിട്ടുന്നില്ല
ആഹ്അതന്നെ
ഉം ഉം
പിന്നെ
വേറെ എന്നിട്ട് കുട്ടി എപ്പളാ ഉറങ്ങ
കുട്ടി നീഞാൻ പറഞ്ഞല്ലേ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ ഞാൻ കിടക്കുമ്പോൾ ഉറക്കും അവനെ
ഉം
ഉം
ഉച്ചക്ക് ഒറങ്ങോ
ആഹ് ഉച്ചയ്ക്ക് ഉറങ്ങും ഞാനോ ഞാൻ ഉറങ്ങൂലോ ഓവന ഉറങ്ങും ആഹ് ഇക്ക് ഉറങ്ങാൻ നേരംകിട്ടില്ല ഉച്ചക്ക് രാവിലെ നേര ഇപ്പനേച്ച ദിസം നേരത്തെ ഉറങ്ങും ഇല്ലെങ്കിൽ നാല് മണിയൊക്കെ ആകും ഉറങ്ങാൻ ഉച്ച കഴിയുമ്പോ
ഏ അപ്പൊ പിന്നെ അത്രയും നേരം ആവുലെ വൈകുന്നേരം അതെല്ലാം നമ്മക്ക് ഇങ്ങളെ പണിക്കെ കഴിഞ്ഞ് ഒന്ന് കടക്കാ നക്കുമ്പോളേക്ക അല്ലേ കുട്ടികളെ
ആഹ് പിന്നെ നമ്മുക്ക് കിടക്കാനും പറ്റൂല ഓര അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓ പോവ ഓടല്ല ഇങ്ങനെ നടക്ക ശരിക്കുംന്ത് പുടുത്തായിട്ടില്ലല്ലോ
ആഹ് ആഹ് ആഹ്
നടത്തോ
പുടിച്ചടക്കേ
ആഹ് അപ്പൊക്കെ വീഴല്ലേ അങ്ങനെ ബാക്ക് അടിച്ചിട്ടൊക്കെ വീഴുവേ കുട്ടി
ആഹ് ആഹ്
ആഹ്അതൊക്കെ ശ്രദ്ധിക്കണംല്ല നമ്മള് നോക്ക അപ്പൊ പിന്നെ തീരെ ഉറങ്ങാണെങ്കി നമുക്ക് ഉറങ്ങാം അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അധികം ഓനിവ ടെ ഉണ്ടാവൂല മുത്തച്ഛന്റെ വീട്ടിലേക്കാരം
ഏ ആഹ് ആഹ്.
ആഹ്.
അതുകൊണ്ട് നോക്കാൻ ആളിണ്ടല്ലോ.
ആഹ് നോക്കാ, അടെ ചെലോസം കൊണ്ട് പോവുല്ലാ. മക്കള് ഇല്ലെങ്കിലെ പോവൂല്ല പണിയൊക്കെ ആകുമ്പോഴേ, ഇപ്പോ പണിയെടുക്കാൻ ആയിരിക്കുവല്ലേ അങ്ങനെ ഒകത്ത് കേറി ഇരുന്നിട്ട്.
ആഹ് ആഹ്.
അത് ഇങ്ങനെ എടുക്കണം.
ഉം അല്ല ഇന്നാലും എന്താ ഒന്ന് കൊണ്ടുപോ ചോദിച്ചാൽ കൊണ്ടപോകുവല്ലോ. നമ്മക്ക് എന്തേലും പണിക്കായിരുന്നു.
ചില ദിവസങ്ങള് പോയില്ലെങ്കി ഒരു പണി കഴയില്ല നേരത്തെ കഴൂലന്റെ.
ആഹ് ആ പണി എടുക്കുമ്പത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഇവനൊക്കെ നിക്കുലഎടുക്ക് ഇമ്മച്ചിയെ എടുക്ക്‌ ഇമ്മച്ചിയെ അവനിങ്ങനെ നിൽക്കും.
അതന്നെയാണ് പറഞ്ഞത് നമ്മക്ക്, അപ്പൊ ഉമ്മ എടുകുല്ലേ?
ആഹ് അമ്മ ചെറുതൊടക്കലും മുറ്റടിച്ച്തരും.
ആഹ് നിമടുക്കൂല നിങ്ങളെ
ആഹ് അയിന് അടിച്ചുവാരി തൊടച്ചു തരും.
മ്മേ
ആഹ് എനിക്ക് ആഹ് എനിക്ക് നടു വേദന ആയതുകൊണ്ടേ.
ആഹ് ആഹ് ആഹ് ആഹ്.
കുമ്പിട്ട് ഇല്ല പണിയൊന്നും പറ്റൂല്ല.
ആഹ്.
അപ്പൊ അത് ചെയ്തിരും.
അത് ചെയ്യത് തരൂല്ലേ, വല്ല്യ വീടാണോ?
അല്ലല്ല, വാർപ്പിന്റെ വീടാ ര മൂന്ന് റൂമുണ്ട്. ഉം ചെറിയൊരു വീടണെ പാകത്തൊരു വീട് വല്യ വീടുംവല്ല. ഉവ്വ് അതന്നെ നയിച്ചോണ്ടാകാം. പണിയണാരുനെകിൽ
ആഹ് അതന്നെ.
ഉം ഏതായാലും എന്നാ ആയിക്കോട്ടെന്നാല്.
ആഹ് എന്നാ ശരി.
ഉം ഉം.